ക്കെക്ക് ന്നുണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട് സുഖം തന്നെയാ. ഇല്ല കട്ന്നില്ല മഴാന്ന് ഭയങ്കരം. ഭക്ഷണം കയ്ച്ചാ?
ആഹ് ആഹ് കയ്ച്ചു കയ്ച്ചു
പക്ഷെ ഓഹ് കെട്ക്കാനായാ? ഒർ ആഹ് മഴയേ ഒള്ളൂ രാവിലെ മഴ
ഓട്ടിവ്യാ
ആഹ് ഫുഡ്ഡ് കയ്ഞ്ഞ ഏഹ്
കെടക്കാനായില്ല?
കിട്ട്ന്ന് കയ്ഞ്ഞെ
ഇങ്ങളെ മഴ ഇങ്ങളവ്ടെ മഴണ്ടോ?
എന്റെ പൊന്നേ ഇത്ര നേരം മഴയായിരുന്നു വന്നും പോയി വന്നും പോയി നിക്കുവാ ഇനിയിപ്പ രണ്ട് ദിവസേത്തിന് മഴയാന്നല്ലേ പറയ്ണേകേട്ടെ.
ആഹ് പറിന്നേട്ടിനി അത് ഇന്നലെയൊന്നും ഇന്ന് നല്ലാ റ്റ്ണ്ടായിനി ഡ്രസ്സല്ലാം ഒൺങ്ങിനി നല്ല വൃത്തി ഇന്ന് രാവിലേ മഴയ അവ്ടെ മദ്രസയിലും സ്കൂളും എല്ലാം പോന്നു.
അപ്പ ഫോണിലൊക്കെ മേസ്സേജ് വന്ന്
ഫുഡ്ഡല്ലാം ന്നാക്കിയെ?
ഏഹ്
ഫുഡ്ഡല്ലാം ന്നാക്കിയെ?
ഫുഡ്ഡ് ചോറായിരുന്നു ചോറ്ണ്ടായിരുന്നു ഇട്ലിയുടെ ഇച്ചിരി ഉണ്ടായിരുന്നു രാവിലത്തെ കൂട്ടെ ഉം പാവിയേറ്റ് പെറുക്കി ഇപ്പ ല്ലാം കഴിഞ്ഞു എല്ലാരും കടന്നു കൊച്ച് കടന്നു
ഓഹ് എല്ലം വൃത്തിയാക്കി കട്ക്കാം ഞാനും അങ്ങനെ ന്നെ എല്ല എല്ലാം വൃത്തിയാക്കി റെഡി ആക്കിട്ട് കടക്കാൻ വേണ്ടി വന്നതാ.
പണിക് വെണ്ടി തയ്യാറെടുത്തിരിക്കുവാ
അതെ ഇഞവും പറഞ്ഞോലെ കട്ന്ന് രാവിലെ എണീച്ചിനേനി ആദ്യത്തെ പണിയും തൊട്ങ്ങി. തിര്മ്പി, അടിച്ചുവാരി ഇതന്നെ പണി ഉം
ഇന്ന്ട്ടാ തീർന്നു. നമ്മള അന്നന്ന് ഉള്ളതെല്ലാം അപ്പ തീർത്ത് പർഞ്ഞു പിന്നേം
ആഹ് ഇതെപ്പ റിപ്പീറ്റ് റിപ്പീറ്റ് അങ്ങനന്നെയാവും
നമ്മളു അറിഞ്ഞു
ഉം രാ ഞാൻ പിന്നെ ഉച്ചക്ക് വെച്ച ഭക്ഷണ ക്കൂല്ല ഇൻ്റെ മക്കളൊന്നും കഴ്കുല. ഒന്ന്ങ്കില് പത്തില് വേണം അല്ലെങ്കി ദോശ ഏതാ ഒന്ന് വാണം. ചോറ് ഒരു നേരേ കഴിക്കൂലോ
ആഹ് ഞാനും അതെ ഇവിടെയതെ ഇവിടെയതെ
ഓഹ് ചോറ് ഒറ്റൊരു നേര ആഉച്ചക്
ആഹ് ഉച്ചക്ക് ചോറ് കഴ്ച്ചില്ലട്ടോ അപ്പൊ അത്കൊണ്ട് വൈകിട്ട് കഴ്ച്ചു
ആഹ് ഉച്ചയ്ക്കെ വയ്ക്കൂല നമ്മളല്ലാം ഒന്നങ്കില് ചപ്പാത്തി
ആഹ് അതെ ഉച്ചക്കാ കഴിക്കട്ടെ
ആഹ് അങ്ങൻത്തെന്തെ കഴിക്കും പ്പൊ എന്റെ മോൻ മോന് പിന്നെ പുട്ട്ന്ന് പറഞാ ഇഷ്ടല്ല രാവിലെ അങ്ങനെ പുട്ട് വിട്ടൂടാ
ആണോ കെടന്നാര്ന്നോ?
മഴയിടീം ഇപ്പം പെയ്യുന്നുണ്ട്. ഇല്ല കെട്ന്നില്ല ഹസ്ബന്റല്ല വിളിച്ചിട്ട് അപ്പോ ഞാൻ തുറന്നോക്കുമ്പം കണ്ടതാണ് അങ്ങനെ അവരൊരാളെ വിളിക്കാലോന്ന് വച്
ആഹ് ഉവ്വ് ഉവ്വ്
രാവിലെ മഴയ്യന്ന് റേഞ്ചന്നും ഇല്ലയ്നി പിന്നെ രാവിലെ എനക്ക് പണിയുണ്ടായിന്നു. കൊർച്ചടിക്കാനെല്ലാം ഉണ്ടായി
ആഹ് ഉവ്വ ഉവ്വ
അതോണ്ട് ഞാൻ തൊറക്കാനേ നിന്നിട്ടില്ലേ ഉം
രാവിലെ ത് പണിതോണ്ട്രിന്ന് സമയം പോകും
ആഹ് പണിയെടുക്കുമ്പോ ഓള് വർത്താനം പറഞ്ഞ എല്ലാം പണി പോകും വേം വേം പണിയും പോവും
അതെ അതെ അതെ പിന്നെ നാളെയെന്ന പരിപാടി?
നാളെ രാവിലെ എക്ക് അടിക്കാനുണ്ട്
ആഹ് ആഹ്
ഒരു ടീച്ചറെ ഡ്രസ്സ് അടി ആഹ് അൻക്ക് തുന്ന ടൈലറായോണ്ട് ആരെങ്ങായിട്ടും എന്തെങ്കും കൊണ്ടു തരും അവര് സ്കൂള ടീച്ചറാണ് ആഹ് എല്ലം തയ്ക്കും മോടലാണിച്ചന്ന അത്പോൽ തയ്ക്കും
ആഹ്
ആരെങ്ങും ഒരു മോഡലിട്ട്ന്ന് അതുപോലെ അങ്ങനെ തൈച്ചുടുക്കും ത് സ്കൂള ടീച്ചർക്ക് ആഹ് ബ്ലൗസ്ലല്ലാണ്ട് പ്പം ആഹ് ബ്ലൗസ് അടിക്കാനെന്നെയാണ് നാളീം ല്ലത് ഒരു ചുരിദാറും ബ്ലൗസും അവർക്ക് റെസ്കോഡവും സ്കൂള് ഈ യൂണിഫോംണ്ട് ഓൽക്ക് ടീച്ചർമാർക് ഓരോ സ്കൂൾല് ഓരോ സ്കൂൾ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോവാ. ഓരോ സ്കൂൾ യൂണിഫോം മോലും സാ സാരി ഇടുമ്പോൾ സാരിക്ക് കോട്ട് പോലും ഒരു ഇങ്ങനെ വീഡിയോ ല്ലാം കാണുന്നില്ലേ ഒരു ഹെൽപ്ര പോലേയിട്ട് ഹരിത കേരളത്തിൽ നിന്ന് അവര് വരുമ്പോ ഇടുമ്പോലേത്തെ ആഹ് സാരിടുമ്പോ അങ്ങനത്തെ സാരിക്ക് ഒരു കോട്ട് ഇടണം ചുരിദാറാകുമ്പോ ശാലിട്ടല്ല
അതെ അതെ ആഹ് ഇപ്പൊ സ്കൂൾകളിലെല്ലാം കോട്ടൊക്കെയാ ശെരിയാ ടീച്ചർമാർക്ക് കോട്ടുണ്ട്
നമ്മളെ ഇങ്ങോട്ട്ങ്ങന്നെ ഒരു നമ്മളെ ഇങ്ങോട്ടുള്ള ടീച്ചർമാരുടെ അവരവൻ്റെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ അല്ലേ ഇടണ് ! ! ! ! ! ! ! ! !
ആഹ് നമ്മടെ നമ്മുടെ കൊച്ചിന്ന് സ്കൂൾലെ ടീചർമാർക്ക് കോട്ടുണ്ട് ചുരിദാറിന്റെ മേൾലാണങ്കിൽ ചുരിദാറ് സാരിയുടെ മേൾലാണങ്കി സാരിയുടെ അങ്ങനെയുണ്ട്
ആഹ് എന്റെ ആ അങ്ങനെ അത്‌ അടിക്കാൻ വേണ്ടി തന്നീനു കോട്ടും എല്ലാം കൂടി ചുരുക്കാനും പിടിക്കാനും സാരി ബ്ലൗസെല്ലാം ടിക്കും
ആഹ് ആഹ് ആഹ്
ഞാൻ പറഞ്ഞു രണ്ടീസം എനിക്ക് പനിയല്ലേനിയോ രണ്ട് ദിവസം കഴിഞ്ഞട്ട് അടിക്കും ന്നറിഞ്ഞ്ട്ട് ഇന്ന് തുടങ്ങണത്ര അതുകൊണ്ട് ഞാൻ പറഞ്ഞ് രണ്ടൂസം കഴിഞ്ഞിട്ട് അടച്ചരാ ആഹ് സ്കൂള് തുറന്നാ പിന്നെ ജൂലൈ ആയില്ലേ ജൂലൈ ഇപ്പം കയ്യൂല നാളെ പത്തായില്ലേ ഒമ്പതായില്ലേ അവള്നി അത്രല്ലള്ളു അതോണ്ട് ഞാൻ പറഞ്ഞഞ് വേൻ തരാന്ന് പറഞ്ഞു നമ്മളിങ്ങോട്ട അങ്ങനെയൊന്നും ഉണ്ടാലേല്ല എല്ലാരും ഇഷ്ടത്തിന് അവനവന്റെ ഇഷ്ടത്തിന് ഇട്ട് പോകും
ആണോ ഞങ്ങളവിടെ
സാരിയങ്കി സാരി ആഹ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇടുവേ ഇങ്ങനെ ഓണോ അന്നേരം എല്ലാവരും വേസ്റ്റ് അതോവിടുന്നതാണ് പിന്നെ എന്തെങ്കിലും ക്രിസ്മസിന് ചോപ്പ് അങ്ങനത്തെ എല്ലാം ഇടലുണ്ട് അങ്ങനത്തെണല്ണ്ട് അത് അധികികാളും അടിക്കാൻ തരത്തണ്ട് പിന്നെ ഞാൻവെൽഡ അങ്ങനെല്ല ഇടുലും അല്ലാതെ സ്ഥിരടുന്ന അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. കുട്ടികളെ യൂണിഫോം ഇടന്നഞ്ഞാൽ ടീച്ചർമാർ ഇടുന്നത് നല്ലത്.
അത് വേണം
അതാ ആഹ് വേറെ വേറെ ആഹ് വേറെ വേറെ ഇടുമ്പോ എന്തോ ഒരു ഇതില്ലയാ അതി നല്ല കാര്യ ഇപ്പ ആക്കിയതാറ്റലടാ സ്കൂളില് നല്ലൊരു കാര്യം തന്നെയാ, അല്ലെങ്കില് കുട്ടികളെ യൂണഫോ പോവുമ്പോ ഇടണന്നെ ടീച്ചർ ഇട്ടാല്ലേ പിള്ളേർക്കൊരി ത്ണ്ടാവുള്ളു. ഈ തുണിഷോപ്പ്. പിള്ളെല്ലാം കാണുന്നില്ല അവര് ഡ്രസ്സ് ഇടുന്ന പോലെ ഇടുന്നൊണ്ടല്ലേ നല്ലത്.
അതെ ശരിയാ
അല്ലെങ്കില് വേറെ വേറിട്ട് പോകുമ്പോ
രാവിലെയക്കെല്ലാം ഇന്ന് തന്നെയാക്കും ങ്ങള് ദോശയാ
ആഹ് ആ രാവ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് ഇഡലിയു, ദോശയു ആയിരുന്നു. ഈ നാളത്തേന് വേറെ എന്തേലും. ആഹ് പുട്ട് അങ്ങനെ എന്തേലും, ഉപ്പുമാവ്.
ഞാൻ ആഹ് ഞാൻ രാവിലെ ആ ഇഡി നിങ്ങൾ പറഞ്ഞ പോലെ ഇഡലി ചുട്ട ഞാൻ രാത്രിക്ക് എനിക്ക് രാത്രി അത് മസാല ദോശ ആക്കി. അതിൻ്റെ മാവ് എടുത്തിട്ട്.
ആ ആഹ് അത് നല്ല ആ ചിലപ്പോ ഞാന ഉണ്ടാക്കുന്നേ, റോസ്‌റ്റ് പോലെ. ആ പത്തിന് നെയ്യ് റോസ്റ്റാ ഇഷ്ട്ടം.
അത്തീകം ഞാൻ ഇഡി ആ രാവിലെ ഇഡ്ലി ചുട്ടാല് വൈകുന്നേരം അത് ഉം ഏതോ ബല്യ ദോശ കല്ല വീത്തിയിട്ട് ഈ ഹോട്ടലന്നല്ലാം തിന്നുന്ന പോലെ ബീറ്റ്റൂട്ടും. ഈ ഉരുളക്കേങ്ങും ഉള്ളിയും, തക്കാളിയു എല്ലാം ഇട്ടിട്ട് വിസിലടിക്കും. എന്റെ കടും മല്ലിച്ചെപ്പലു ഇട്ടിട്ട് കാഴ്ച്ചിയാല് നല്ല മസാലാ യായി ഹോട്ടൽ നിന്ന് വാങ്ങുന്ന പോലെ അതിന് കൊറച്ച് പ തൈരോ മറ്റെതക്കാളി ചട്നിയൊ അങ്ങനത്തെ എല്ലാക്കിയോ?. എന്നാ നല്ലതാ. ഞാൻ അധികം അങ്ങനെയ ആക്കുവാ അങ്ങനെയുമ്പോ മക്കളുണ്ട് ആ തക്കാളി ചട്നിയാ അധികാകുവാ ഇഡലിക്ക്. അതി ഞാൻ മന്തിക്കല്ല ക്കെ ആ മന്തി ക്കെ നമ്മള് ത തക്കാളിനെ അരച്ചിട്ട് അങ്ങനത്തന്നല്ല. അത് കുട്ടി ഏ ഉയ്ന്ന് വടയാ
അല്ല. മന്തി മന്തി ഒക്കെ വീട്ടിലുണ്ടാക്കുവോ?.
ആ മന്തിയാക്കാൻ പണിയൊന്നുമില്ലപ്പാ അരി വെള്ളത്തിലിട്ട് അതിൽ കുറച്ച് കൊത്തമ്പാരിയും, കുരുമുളക് എല്ലാം ഇട്ടാൽ മതി.
ബിരിയാണി ഒക്കെ ഇണ്ടാക്കും. അത് ഇണ്ടാക്കില്ല. എനിക്ക് പേടിയാ ഇനി ശരിയാ ശരിയായില്ലെങ്കിലോ എന്നോർത്ത്.
അത് നമ്മ മന്തിന്റെ റൈസ് വാങ്ങീട്ട്?. ഒരു ചപ്പില്ലേ ആ ചപ്പും. ഒരു കുറച്ച് ജീരകവും, കുറച്ച് കുരുമുളകു, കുറച്ച് മല്ലിച്ചെപ്പും.
കുന്ത പണിയ ഉള്ള ഈ ബിരിയാണിയും കുറച്ചു നേരം ഉള്ള പണിയ ഉള്ളല്ലോ?.
ആ ആ വേഗ ഇത് വേഗാവവും ഇതെല്ലാം ഒരു രണ്ടും. മൂന്ന് എണ്ണം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഓയില് വെള്ളത്തിൽ ഒഴിയ്ക്കുക. പറ്റിപ്പിടിക്കുന്നായിട്ട്, എന്റെ അരി കുറച്ചു നേരം പുതിർത്തി വയ്ക്കുക, നമ്മ കൈ വെച്ചിട്ടാകുമ്പോ അവിടെ വെള്ളത്തി പുതിർത്തി ച പ്പത്തിട്ടാല് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ബയ്യ ഊറ്റാ മതില്ലേ?.
ആ പക്ഷെ എന്റെ നാത്തുവിനൊക്കെ ഉണ്ടാക്ക ക്കോട്ട അത് തേങ്ങാ ചോറ് അങ്ങനെയൊക്കെ എനിച്ചങ്ങനെ വശമില്ലെന്നേ.
ചിക്കൻ ആദ്യം കറി വച്ചിട്ട് എന്തല്ല മാഗി ട്യൂബും. മല്ലിച്ചപ്പും. പൊതീനയും, പിന്നെ ഒന്ന ഇടണ്ടല്ലോ. മുളക് പൊടിയല്ലേ കുരുമുളകും, മന്തിപ്പൊടിയ ഇടൽ, വേറൊന്നും ഇടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പെസ്റ്റും.
ആഹ് ആഹ്
ഔ കൂട്ടി പെര ക്കീട്ടവടെ വെച്ചാല് ഓയിലൊയ്ച്ച് പെറക്കി വെച്ചാല് പയ്യെവര് ഒ നോസ്ടിക്കിൻ്റെ പാത്രത്തില് അ അടി ത്ത മതി എന്റെ അവ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വെന്തിട്ട് അയ്ലങ്ങ് ക്യാപ്സിക്കല് ഇട്ടിട്ട് ആബെ ഊറ്റിയ മന്തി അങ്ങ് അയ്ല് ചെരിഞ്ഞ മതി ഓരൊരാള് കുക്കറിലന്നെ വിസിലടിച്ചണെ ഞാൻ പിന്നെ അങ്ങനെ അണക്കാവില്ല അടിപ്പ് പിടിച്ചോയ്ന പിന്നെ ഒന്നും ചെയ്യാ കയ്യില്ലല്ലോ അവ്വൊണ്ട് ഞാൻ അടിക്ക് പിടിക്കുന്നായിട്ട്
പിന്നെഞാ എടക്ക് ഓർക്കും ഞായറാഴ്ചൂസം എല്ലാം ട്രൈ ചെയ്താലൊ അന്നേരം ചേട്ടായി പറയും ഓഹ് കൊളവാക്കണ്ട കൊളവാക്കണ്ടന്ന് അപ്പൊ കടേ പോയേക്കാന്നറഞ്ഞ കടയിലേക്ക് പോം
നിങ്ങക്ക് യൂട്യൂബിലോക്ക്യാതില്ലൊ ഒരീസം വെച്ചോക്കിയാല് പിന്നെ പഠിച്ചോളു
ആഹ് ബിരിയാണി എറങ്ങീപ്പൊ ഒരു പേടിയാരുന്നുട്ടോ ആഹ് ആദ്യം ബിരിയാണീടെ ഇത് ഞാൻ ട്രൈ ചെയ്തപ്പോ ആഹ് ആ ചോറി വേവ്ണ്ടല്ലോ ബാക്കിയല്ല ഓക്കെ ആദ്യം ഒണ്ടാക്കിയപ്പൊ ഇച്ചിരി വെന്ത് പോയി പിന്നെ പിന്നെ ഇപ്പെല്ല ഓക്കെയായിട്ടോ അത് ഓക്കെ ആയി
ഒ ആഹ് ഒ ഒരിക്ക് ആഹ് ഒരിക്ക വെള്ളം തിരിഞ്ഞാ പിന്നെ ആ വെള്ളം തന്നെ എപ്പംവെച്ചാ മതിയല്ല
ആഹ് ആഹ്
ആഹ് വാങ്ങുന്നരീന്റെ ആഹ് മന്തി അങ്ങെന്ന മന്തിക്ക് പിന്നെ വെള്ളം എത്ര വെച്ചാലും പ്രശ്നില്ലല്ലോ മന്തി നമ്മള് ചോറൂറ്റൂലേ ആദ്യം ചോറു ചോറൂറ്റിലല്ലേ മ്മള് കഞ്ഞിക കലത്തില് അതേപോലെ ഊറ്റവേല്ലോ ഉണ്ടു അ വെള്ളം ആഹ് ആ ഇതൊന്നും വീയാണ്ട് വെള്ളം ഊറ്റിയ മതി എന്നാന്ന് നമ്മടെ ഏലക്കെം കുരുമുളകെല്ലാം ഇടൂലേ
ആഹ് ഇത്തേനോട് ചോയ്ക്കും അപ്പൊ ഇത്ത പറഞ്ഞരും ഇന്ന പോലെയാന്ന്.
ആഹ് അങ്ങനെ പറ്റിയാല് പെരക്കിവെച്ച് കൊറേ നേരം പെരക്കിവെച്ച മതി അതാ നല്ലത് എന്നാ ബേം ചിക്കൻ പോം രാവില്തന്നെ നല്ല രാവിലെ തൊടങ്ങുമ്പൊ ഉച്ചക്ക് വെക്കുന്നുണ്ടെ രാവിലെ പെര ക്കിവെച്ചാലില്ലേ വേഗാക് ബേവു ചിക്കന് നോണ്സ്റ്റിക്കിന്റെ പാത്ര ത്തിലങ്ങിട്ടോടുത്ത വേം ഒരാൾ കുക്കറില പോലു എല്ലാട്വോ- എന്തെയുരു ചിക്കൻ കുക്കറില് ബേപ്പിക്കു ഒമ്പത് മിനിറ്റ് അതില് വള്ളൊഴിക്കുമോ ഒരു മിനിറ്റ് വിസിലിടുമ്പോ. മന്തീന്റെ അരി അയിലിട്ടിട്ട് വിസിലിടുമ്പൊ രണ്ട് വിസിൽ ചോറായിവരു.
ആഹ്
എടക്ക് ഐന്റി എളക്കുമ്പം
പിള്ളേർക്ക് എല്ലാർക്കു ഇതൊക്കെ അറിയാവുന്നു
ആഹ് അറിഞ്ഞാ നല്ലേയ്ന്നാപ്പാ അങ്ങനത്തെ ആവമ്പ അങ്ങനെ നെയ്യൊന്നും ഇണ്ടാവില്ലല്ലാ?
അതെ അതെ
ഒന്നും ഇല്ലാത്തയല്ലേ ആഹ് അതാ ഞാൻ ഇന്ന് ഫ്രൈഡ്ഐസ് ആക്കിന് എന്റെ മൊ
ആണ ആഹ് ഊവ്വ ഊവ.
അതാ അതാമ്പം പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടിട്ട് വേഗം അങ്ങ് ആക്കാല്ല ഇങ്ങന വെള്ളത്തിലിട്ടിട്ട് ഇതാക്ക് വല്ലൊ ഒണ്ടോ?
ആഹ് ആഹ് ആഹ്
മുട്ട വേണങ്കില് മുട്ടിയും ഇങ്ങനെ കടഞ്ഞിട്ട് നെയ്യിലാട്ടിട്ട് മതിയല്ലൊ
ആഹ് ഉവ്വ ഉവ്വ ഇപ്പൊ എല്ലാം യൂട്യൂബിൽ ഒണ്ടിട്ടോ അന്നേര്
എല്ലാം ഉണ്ട് ഞാൻ കടിയെല്ലാം അങ്ങനാ പഠി ച്ചിനി ഞാന്കൊന്നും ഒന്നും അറിയില്ല എല്ലാം അങ്ങനെ കണ്ടിട്ട് പഠിച്ചത്. ഒന്നും അറിയില്ല അങ്ങനെ കണ്ടിട്ട് പഠിച്ച് അങ്ങനെ ഓരോന്നാക്കിയാല് ചെയ ഇപ്പൊ കണ്ട് ന്നാല് ഓരോന്ന് ആക്കിനോക്കു അപ്പാട് റൊട്ടിയെല്ലാ ഉണ്ടായാല് എതെങ്ങോ കണ്ടങ്ങിനോ അപ്പാടേ ഞാനും അങ്ങനെ റൊട്ടി എന്തെങ്കി കണ്ടിന അവരെ എന്തെങ്കിലും മോഡലാക്കി അപ്പാടാക നോ ആ കേക്ക് ഞാനും അങ്ങനെയാന്ന് യൂട്യൂബിൽ നോക്കിട്ടന്നെ കാര്യ ഉണ്ണിപ്പം തന്നെയ ഞാന് യൂട്യൂബിലോക്കിയിട്ട് കണ്ടിട്ടാണ് നാക്കിയത് അല്ല ഉണ്ണപ്പം വരാണ് കൂടൻറിയില്ല അവര് പറയുന്നോലെ അരിച്ച വെച്ചി ഇത്ര മണിക്കൂർ വെക്കും ഹാ വെറൈറ്റി അങ്ങനവര് പറല്ല്യാ ഇപ്പല്ല ഞാന എല്ലാം അങ്ങനെ ആകിക്കൊണ്ട് ഓരോന്നോന്ന ഇപ്പം ഒരരാ ചൊക്കും ചെയ്ത് എങ്ങനെ ആക്കി അപ്പാട് ഞാൻ അവർക്ക് അത് ഇട്ട് കൊടുക്കും.
അ
ആഹ് അനെ ഇട്ട് കൊടുത്ത പിന്നെ അവര്ബാക്കി തോടല്ല ഉം കുബൂസൊന്നും പണ്ടി ചുടാനേ അറിയില്ലേ എങ്ങനെയാ കോയ കണ്ടച്ചത് ഇപ്പാന്നെല്ലാം പഠിച്ചത്.
പിന്നെങ്ങട്ടല്ല അരിപ്പത്തിരി ഇല്ലേ അരിപ്പത്തിരി അത് അത് പാടാന്ന് വെ പക്ഷെങ്കി ആ ഇത്ത പറഞ്ഞഞ് തന്നപ്പോ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിട്ടോ.
ഞാനങ്ങനെ അരിപ്പത്തിരി ഞാനെങ്ങനെ ചുടലിനു കുറച്ചു മൈദപ്പൊടി ഒരു കപ്പൽ എടുക്കും ഒരു കപ്പിൽ അരിപ്പൊടി നിങ്ങളേങ്ങിന?
ആവ്വാവ എന്ന ശരി പിന്നെ വിളി